കേക്കാവോ മ് മാക്സ് പഠിപ്പിക്കാണൊ
എന്തോ
സുഖായിട്ടിരിക്കുന്നോന്ന്
ആ സുഖായിട്ടിരിക്കുന്നു മോനെ ഉറ
ഹാ ഹഹാ
ഉം മോന് ഒന്നര വയസ്സ്
ആ ജോലിക്ക് വല്ലം പോവു
ഇല്ല ഇല്ല ജോലിക്ക്
ഓ ഓക്കെ
ഇടണം കൊറച്ച് കൊറച്ചും കൂടിയൊക്കെ ആയിട്ട് നോക്കണം. ഉം ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡൊക്കെ കഴിഞ്ഞു. കഴിച്ചോ?
കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടാ മോനെ ഉർക്കാൻ കയറിയേ
ആ ഓ എന്താ സ്പെഷ്യൽ അവിടെ
സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. രസം വെച്ചു. പിന്നെ ഇച്ചിരി ചൂട കിട്ടിയേരുന്നു അതി ഇച്ചിരി തോരനും വെച്ച് പിന്നെ ഇച്ചിരി കുറച്ച് മാങ്ങ ഇന്നലെ മേടിച്ച് വച്ചായിരുന്നു. അത് ഇന്ന് അച്ചാറും കൂടെ ഇട്ട് അതെ ഉണ്ടായിരുന്നു.
അവിടെ മാങ്ങ അല്ലാതെ കിട്ടോ ആ ഇവടെ ഓ വെണ്ടക്കാ തീയലൊക്കെ വച്ചേ
ആ ആ അതെങ്ങനെയാ വെണ്ടക്കാ തീയല് വെക്കുന്നെ
ആ ഇവിടെ ആ ഈ വെണ്ടക്ക അരിഞ്ഞ് ഇച്ചിരി നമ്മള് തോരൻ പോലെ മെഴുക്കു വരട്ടി വയ്ക്കുന്ന പോലെ ചെുതായിട്ട് വാട്ടിയെടുത്തിട്ട് ആ തേങ്ങ ആ തേങ്ങയും തേങ്ങ ഇച്ചിരി ന്ന വേറൊരു ചട്ടിക്കാകത്തിട്ട് നന്നായിട്ട് വര ആ ഇതായിട്ടെ ഡ്രൈ ആക്കീട്ട് മുളക് പൊടിം മഞ്ഞൾപ്പൊടിം മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ആ വരട്ടി ഇച്ചിരി ഇതാക്കി എടുക്കാ
ഈ മാത്രം മതിയോ കിഴങ്ങ് അങ്ങനെയുള്ള സാധനം ഒന്നും വേണ്ടേ തീയല് വക്കു മ്പേ അതൊക്കെ ഇടത്തില്ലേ.
അല്ല ഞാന് വെണ്ടയ്ക്ക മാത്രം തീ്യാലാക്കി വെച്ചേക്കുവാ. അപ്പെ നിങ്ങള് എങ്ങനെ ഉണ്ടാക്കുന്നെ?
ഞങ്ങളിങ്ങനെ വെണ്ടക്കായിട്ട് എടുത്ത് വെച്ചിട്ടില്ല. അല്ലാതെ കിഴങ്ങും ഉള്ളിയും തക്കാളിക്കായു അങ്ങനെ എല്ലാം കൂടിട്ട് അങ്ങനെ തീയലാക്കി എടുത്തിട്ടേ ഒള്ളൂ.
ആണോ ആ ഇത് ഞാനാ അങ്ങനെയും ചെയ്യും ഇങ്ങനെയും ചെയ്യും. അതത് കേ വെണ്ടയ്ക്കാന കൂടത്തില് അങ്ങനെ ഇട്ട് ചെയ്യേല. വെണ്ടയ്ക്ക തനിയെ വെക്കും പിന്നെ അല്ലാതെ കിഴങ്ങ് തക്കാളിയും സവോളേയും കൂടി ഇ ട്ടട്ട് അല്ലാതെ തീയല് വെക്കും. തീയലല്ലാതെ
വെണ്ടക്കായയുടെ കൂടെ തീയൽ വെക്കുമ്പം കിഴങ്ങ് ഒന്നും ഇടത്തില്ലെന്നാ ചോയിച്ചേ
ഇല്ല ഇല്ല അങ്ങനെ വെക്കുന്നില്ല അപ്പെ അങ്ങനെ ഞാൻ വെച്ചിട്ടില്ലേ. അങ്ങനെ വെക്കുന്നുണ്ടോ നിങ്ങള്.
ആ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ വെണ്ടക്ക അങ്ങനെയും പറഞ്ഞ് ഞാൻ വെച്ചിട്ടില്ല. അല്ലാതെ കുട്ടികള് അല്ലാതെ കിഴങ്ങ് ഉള്ളി സവാള എല്ലാം കൂടെ വാട്ടി അങ്ങനെ തീയലും വച്ചിട്ടുള്ളൂ.
ഉ ഉം ഉം പച്ചയരച്ചോ അതോ വറുത്തരച്ച് വെക്കോ?
വർത്തരച്ചു വക്കും
വറുത്തരച്ച് ആ അതല്ല നല്ല ടേസ്
ആ അതാ കുറച്ചൂടെ ടേസ്റ്റ്
ഉം ഉം ഉം ആ ഞാനതിങ്ങനെ ചുമ്മാ. പിന്നെ ഈ യൂട്യൂബിൽ കാണുന്നൊക്കെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വെണ്ടയ്ക്ക അല്ലാതെ തേങ്ങ അരച്ചല്ലാതെ ചുമ്മാ തീയല് പോലേ വക്കേലെ. ആ അങ്ങ് തേങ്ങ അരക്കാ തെ വച്ചു നോക്കി. ആ കൊഴപ്പോല്ല. എന്നാലും തേങ്ങ അരച്ച് കിട്ടുന്നേല് അത്രയും ടേസ്റ്റ് കിട്ട
കിട്ട ത്തി ല്ല. അത്യാവശ്യം പെട്ടന്ന് ഒരു തട്ടി കൂട്ടാക്കല്ലോ
ആ ആ ആ ഇതല്ല നമ്മള് വെള്ളരിച്ചോറ് ഇന്ന് എന്തെങ്കിലും ഒഴിച് കൂട്ടാനെ ഉണ്ടെങ്കി കുഴപ്പമില്ല അല്ല ഏഏ ഏത് ചോറാണ് ഇച്ചിരി ഒഴിച്ച് കൂട്ടാനുള്ള ത് ല്ലാതെങ്ങനെയ കഴിക്ക അല്ലെങ്കി ഞാൻ ചുമ്മാ രസം പോലെയൊക്കെ വെക്കുമേ ആഹ അപ്പൊ എന്നും രസം വെച്ച വെച്ച ഞാൻ പാട്
ആഹ് അതെ രസം ഇന്ന് വെച് വെച്ചിരുന്നാ കൊഴപ്പല്ലല്ലോ ഒന്ന് രണ്ടു ദിവസത്തേക്ക് അങ്ങ് വെ ച്ചേട്ടാങ്കി ഇരിക്കുന്നോറും രസത്തിന്റെ ടേസ്റ്റ് കൂടതെ
അല്ലപ്പോ ഈ വെള്ള ചെറുള്ളിയോക് പ്പോ പെട്ട കേ പെട്ടെന്ന് കേടായി പോവേല്ലേ
ഇങ്ങനെ നമ്മൾ ഒത്തിരി ചെറിയ ഉുള്ളി അങ്ങനെ ചേർത്തത്തില്ലല്ലോ ഇ രസത്തിന് അതുകൊണ്ട് രണ്ട് മൂന്നോസക്കെ ഇരിക്കും മൺകലത്തി വെക്കണോന്നേ മൺകലത്തി വെക്കണോന്നേ ഉള്ളൂ
അഹ് ഹ ഹഅംഞ്ഞം ഇവിടെ മൺകല അങ്ങനെയൊന്നുല്ല ഉം
ആ ആഹ് ആഹ് മൺകലം മേടിക്കണം മൺകലത്തി വെക്കാമെങ്കിൽ നമുക്ക് ഒരു മൂന്ന് നാലോസം മര്യായിക്ക്കും
എങ്ങനെയപ് എപ് ആഹ് ആഹ് ആഹ് രസപ്പൊ എങ്ങനെയ ക്കുന്നെ നിങ്ങള്
രസം വെക്കുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കും പേസ്റ്റാകീട്ട് അത് ക അത് കടുവ് വറുത്ത് അതിനകത്ത് ഇട്ടിട്ട് തക്കാളിക്കായും കുറച്ച് സവാളയോ അല്ല കൊചുള്ളി അത് വഴറ്റി എടുത്തിട്ട് അതിനകത്ത് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിം ശകലം ഒരു രണ്ടു നുള്ള മല്ലിപ്പൊടി പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി ഉലവാ പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് പിന്നെ പില്ല ഇല്ല പുടില്ലെ മറ്റ പിഴ്ഞ്ഞപുളി ആ ആ ആ ഹ് പുളി നമ്മുടെ ചി ചൂടുവെള്ള തീ ഇട്ട് വെക്കണം നേരത്തെ എന്നിട്ട് അത് പിഴിഞ് ഇതിനാതൊയിച്ചിട്ട് ഇച്ചിരി കായപ്പൊടി എല്ലാം കൂടിട്ട് ഉപ്പും കൂടിട്ട് നല്ലോണ്ണം വെട്ടി തിളപ് മൂപ്പിക്കണം ആ നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴത്തേനും
ആഹ് ആ
ഹ് ഇതാഉ അപ്പാ തക്കാളിയ്ടെ തും തക്കാളിയുടെ പുളിയും മറ്റേ പുളിയും കൂടെ ആവുമ്പോഴത്തേും കറക്റ്റ് അതാവും ആഹ്
ഞാന് ഇങ്ങനെ ആഹ് മ് ത് ആ പിന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കും ചെറിയുള്ളീമ്ബാടെ ഇടി വെച്ചിട്ട് അത് ന്നൊക്കെ തെ അ നന്നായിട്ട് ഇതായി കഴിയുമ്പോ ആഹ് സോ ഇത് ആഹ പച്ചമുളകൊ കരിഞ്ഞിട്ടിട്ട് പിന്നെ അയ്ന്റെ കൂടെ തക്കാളി ചെറുതായിട്ട് ഏര് മറ്റുള്ളേ അങ്ങനെന്നെ ഏകദേശം ങ്ങനെന്നെ വേണം
ആഹ് ആഹ് ആഹ് അഹ് ചലര്ങ്ങ നെ തക്കാളിക്കായും എല്ലാം കൂടെ മിക്സിലിട്ട് അരച്ചിട്ട് വെക്കുന്നണ്ട് അപ്പം അതിനകത്ത് വരണം ടേസ്റ്റ് ഉണ്ട് എന്നാലും ആ രസത്തിന്റെ ഒരു ഭംഗി കിട്ടത്തില്ല ആണെ തക്കാളിക്കൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോഴല്ലേ ആ രസം
ആഹ് അപ്പൊ മല്ലിയെല അങ്ങനെന്നും ഇടിയല്ലേ
മല്യേല ശരിക്കും ഇവിടെ ഇല്ല എന്റെ സ്വന്തം വീട്ടിലേ ഉള്ളൂ നാടൻമല്ലിയുണ്ട് അവിടുന്ന് ഞാൻ ഇവിടെണം കൊണ്ട് വെച്ചായിരുന്നു ഷേ ത് എവിടെ പിന്നെ നല്ലോണം പിടിച്ച് കിട്ടിയില്ല വീട്ടില എന്റെ വീട്ടിലിടും. ഇവിടെ, അങ്ങനെ ഇടാറില്ല. ഇടാറില്ലന്ന് വെച്ച് കഴിഞ്ഞ ഇല്ല. ത്തത്കൊണ്ട, ഉണ്ടായിരുന്ന സമയത്ത് ഇടുവായിരുന്നു.
ഉം
ആ അവിടെണ്ടോ നാടൻ മല്ലി
ഇവിടെ നമ്മളിപ്പോ തമിഴ്നാട്ടിലാണ് താമസ
ആ ആ ആ
ഇവിടെ എല്ലാത്തിനും മല്ലി ഇടും ആദ്യം എനിക്ക് അവിടെ വീട്ടി വെച്ച് ക്കെ ഇണ്ടുമ്പോ ഇന്ക് ഭയങ്കര
ബുദ്ധിമുട്ടാണ് അ എനിക്കും അങ്ങനായിരുന്നു വീട്ടി അത് ഈ നാടൻമല്ലി കിളിച്ചു വന്ന നമ്മുടെ മറ്റേ മല്ലി അല്ല നാടൻ മല്ല്യ നീന്തല കൂട്ടത്തെ മതി അപ്പൊ ആ ആ ത് ഇടുമ്പത്തേന് എനിക്ക് വീട്ടിലാണെങ്കിൽ സാമ്പാറികത്തും എല്ലാം ഇടുവായിരുന്നു ഈ മല്ലി അതാ എനിക്കും ഇഷ് ഇഷ്ടം അങ്ങോട്ട് ടേസ്റ്റ് അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു, പിന്നെ പിന്നെ അത് സ്ഥിരം അങ്ങനെ. ത് കൂട്ടി കൂട്ടി തുടങ്ങിയപ്പോഴത്തേന് പിന്നെ കുഴപ്പമ ഇല്ലാതായി
അ ഐ ആദ്യക്കെ എനിക്ക് വെ അ ആദ്യക്കെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പിടിക്കുന്നില്ലായിരുന്നേ പിന്നെ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ കടെ പോകുമ്പോഴാണ് അവര് എല്ലാറ്റിനും മല്ലിയിടും. സാമ്പാറിന എല്ലാത്തിനകത്തും ഇടും ഇട്ടിട്ട് അവസാനം അത് ഇല്ലല്ലാതെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രസത്തിലൊക്കെ ക്കെ ആണെങ്കിലും, നല്ല രസ ഈ മല്ലിയില കൂടി ഇടുമ്പോൾ നല്ല ടെ ടേസ്റ്റ് ഉം നല്ല ആ ആ ഇവിടുത്തെ ഇത് ഇവിടുത്തെ സാമ്പാറും ആ നല്ല സാണ് നമ്മള് ഉണ്ടാക്കുന്ന പോലെ ഇവരെല്ലാ പച്ചക്കറിയൊന്നും ഉരിയേല
പിന്നെ
അവര് ആകെ ഇട്ന്ന് വച്ചാ ആ ഇത് കാണും ഉ ഉരുളക്കിഴങ്ങ് കാണും തക്കാളി കാണും പിന്നെ ചെറുതായിട്ട് കായ എന്തെങ്കിലും കാണും, പിന്നെ ചെലര് മത്തങ്ങ അങ്ങനെ കോറച്ച് ടും. പിന്നെ പിന്നെ പരിപ്പും അത്രേ ഉള്ളൂ പരിപ്പ് കാ നന്നായിട്ട് അരച്ചിട്ടായിട്ടേക്കുന്നത് അത് വലുതായിട്ട് അറിയത്തില്ല പക്ഷെ നല്ല ടെസ്റ്റാ കായ അങ്ങനെ ഇടോന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നല്ല ടെസ്റ്റാണ് അവർ ഇതിനെ പിന്നെത് ആ പിന്നെ ഇഡലിയൊക്കെ ഉണ്ടാവും, ഇഡലിയഒക്കെ ആണെങ്കിൽ ഇവര് നല്ല ടേസ്റ്റ് ഇഡലി ദോശയൊക്കെ.
നമ്മൾ, എല്ലാ കഷ്ണവും ഇടുന്നൊണ്ട്.
യെങ്ങനെ അറിയത്തില്ല പശേ ഇവിടെ നല്ല ടേസ്റ്റാണെ യോ
എന്നാ അവിട്ത്തേക്ക് സാമ്പാറിച്ചിരി നല്ല ല്ല വെള്ളം വ വെള്ളം നമ്മളക്കെ ഉറു ഉറന്നായിട്ടല്ലെ
ഉം അ ആ
എനിക്കോന്നു അങ്ങനെ വെച്ച ല്ല ടേസ്റ്റ്
ആ അതെന്ന നോക്കീല അത് ചിലർടെ ആ ചെല കടകളിലെ ഒക്കെ സാമ്പാർ അടിപൊളിയാണ് അതായത് ഈ തട്ടുകട പോലെയുള്ള അതോക്കെ അടിപൊളിയാണ് വലിയ കടകളൊക്കേറി കഴിക്കുന്നത് വലിയ സുഖല്ല ശേ തട്ടു കടയിലൊക്കെ അടിപൊളിയാ ഇവിടുത്തെ ഇവിടെയാണെങ്കില് ഓരോ സ്ട്രീറ്റ് കഴിയുമ്പോഴും കഴിയുമ്പോ ഇങ്ങനെ തട്ടുകടയാ
ആഹ ആഹ് ആഹ് ആ അവിടെ നിക്കുന്നോണ്ട് അറിയലോ നമ്മളെല്ലാം വല്ലപ്പോഴും ഒക്കെ വരുമ്പോ അങ്ങനെ അറിയത്തില്ല
ആഹ് ആഹ് അതെ അതെ പക്ഷെ അടിപൊളിയട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ ഫുഡ്ഡ്ന്ന്പറയുമ്പോ നമുക്ക്പിടിക്ക എനിക്ക്ഒന്നേ ഈചിക്കൻ ബിരിയാണി എങ്ങനെ നമുക്ക്ങ്ങനെ പിടിക്കിയാലാന്ന്തോന്നു കാരണംഎനിക്ക്ങ്ങനെ വലിയഇഷ്ടല്ല കാരണംച്ച നമ്മളൊക്കെ ആ സ്കിൻ ന്നെല്ലാം കളഞ്ഞല്ലേ ചിക്കൻവെക്ക്ന്ന്ക്കോ ചിക്കൻ ബിരിയാണിവെക്കുവാണല്ലോ ഒരു സ്കിംന്നോഡ്തന്നെ എൾപവെക്കാം സ്കിംന്നിലാ ആ പ്രോട്ടീൻണ്ടാവുന്നെ
ആഹ ആഹ ആഹ
നമ്മുക്കത് പിടിക്കത്തില്ല ആ ബിരിയാണി എനക്കിഇഷ്
ആ മറ്റേ തൂവല്മാത്രം ഇരിഞ്ഞ അങ്ങനെ കളഞ്ഞിട്ട്എടുക്കാ ആഞാനത്ഇൻ ആ എവിടെയോ ഞാനുങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു
ഉ അപ്പൊനമ്മുക്കൊരു സുഖു ആഹ പിന്നോതല്ല നമ്മള്ഇതുവോലെ മസാല ഇതുങ്ങ് കൂട്ടിയൊടിയല്ല
അവിടെഎല്ലാം വേറൊരുടേസ്റ്റ്അല്ലേ അവർക്ക് വെറൊരുടേസ്റ്റ് ഉം നമ്മള്ചെയ്യുന്ന തൊന്നും ഒത്തിരിസാധനങ്ങൾ ഉപയോഗിക്കത്തില്ല എന്നച്ചെലെട്ത്ത് നല്ലടേസ്റ്റ്ല്ലെ
ടേസ്റ്റ് മറ്റേ റൈസ്ക്കെഅടിപൊളിയാട്ടോ റൈസൊക്കെഇഷ്ടാ
ആ അവിടെമറ്റേന്ന് നീണ്ടഒരു ഒരുസൈസരിയല്ലേ?
പോൽത്തെ
ചോറ് ചോറിന്ആ
വെറൈറ്റി അറൈസ്ക്കെ വെക്കാനും നല്ലനല്ല ഫസ്റ്റ് എനിക്ക്അങ്ങനെ ഇഷ്ടമല്ലാ
ആഹ് എനിക്കാചോറ് ഭയങ്കരഷ്ട്ടാ പക്ഷെഎന്റെ വീട്ടീ ഇവിടൊന്നുഇഷ്ടമല്ല
അല്ല ആ അപ്പൊകുത്തെരി തന്നെയാണ് യൂസ്യ്യാറ്?
അആണ് ആണ് തമിഴ്നാട്ടിൽവരുമ്പോഴ അതെൽത്തെചോറ്ന്ന് പറയുമ്പോആർക്കുംഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കരഇഷ്ട്ടാ
നല്ലരസം കഴിച്ചൊണ്ടേരിക്കൻതോന്നുന്നു കുത്തിേരിവെച്ച് പയറ് ചെറുപയറൊക്കെട്ട് കഞ്ഞിവെക്കുന്നപോലെവെക്ക അത് നല്ല ടേസ്റ്റാ അതുപോലെ ഇവിടെന്ന് ചോറ്കഴിക്ക വള്ളരിതന്നെയ എല്ലാരുംയൂസ്ചെയ്യുന്നെ കുത്തരിക്കാണെങ്കലുംഇവിടെ നല്ലവിലയാണ്
ആഹ
പിന്നെവെള്ള രികണഇവിടെവില ക്കുറവ്
എന്നശരിയേ സമയായെ